എവടേ എന്തൊക്കെ കേക്ക്ണില്ല്യാ
എന്താ പരിപാടി
പരു പരുവാടി ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ക്കാണ്ന്നാല് ല്ലം പെരും മഴേണ് വടെ നിങ്ങക്ക് മഴണ്ടാ ഏ മക്കളൊക്കെ പോയാ മക്കള് പൊറ ഏ
അങ്ങട്
യാ കേക്ക്ണ്ട് കേക്ക്ണ്ട് മക്കള് മദ്രസ് പോയാ
ചായിം കടിം ക്കെ ഒട്ന്നാ
ഓള് പറഞ്ഞതൊന്നും ക്ലിയറായി ചായും കടിയും കുടിച്ചിട്ടില്ല്യാ ഉമ്മാ ദോശൊക്കെ ദോശണ്ടാക്കി
ക ചായേങ്കക്കായോ കടി ഒക്കായോ ചായിം കടിഒക്കെ ആയോന്ന് ആ പോയി